ഹലോ കേക്കാൻ പറ്റുണ്ടോ
ണ്ട് കട്ട്
ആ ഓട്ടോമാറ്റിക്കലി കട്ട് ആയതാ തോന്നുന്നു.
ആ അവ്ട ആ അവ്ട വീട്ടിലാരെ എന്തൊക്കെണ്ട്
ഇവടെ ഞങ്ങള് ഒറ്റക്കന്നെയാ ഞാനും മക്കളും ഹസ്ബന്റും ഇവടെ ഇതേപോലെ ഈ വ ന്ന മാതിരിയന്നേനു മ് ന്റ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ വല്യോരു മ് പാ റമ്പിലീ ഒരു വീട് മാത്രെ ഉള്ളെയ്ന് കട കാടന്നെയ്നു
ആ ഇവടേം കാടെ ന്നയാ പറയാ
നടൂലൊരു വീടേനു നറയ മരങ്ങള് വല്യ വല്യ മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പിന്നെ ഇപ്പൊക്കഷാറായിട്ടോ ഇപ് അപ്പോ പിന്നെ അന്ന് ഇൻക്ക് മു മുത്തച്ഛമ്മാരുണ്ട് അവരൊക്ക എന്തുപണി ചയ്തു അങ്ങാടി നോക്കിപ്പോയിട്ട് ഇവിടെക്ക് വണ്ടി വരും പക്ഷെ അങ്ങാടി ഒര് ഇതേപോലെ ഒരു കാടല്ലേ വീടുകള് കൊറവായിനു ഇതേപോലെ അടുത്ത് ഉള്ള ആൾക്കാർ ക്കുതേപോലെ ഞങ്ങള പറമ്പിന്റെ അപ്പറത്തുള്ളോൽ ക്കും കൊറേ പറമ്പ്ണ്ട് അപ്പൊ അവര് ഒറ്റക്ക് കാണോന്നുല്ല കേ ക്കൊന്നുംല്ല. അടുത്ത വീട്ടിക്കൊന്നു
ആ
അവരൊക്ക എന്തെയ്ത് അങ്ങാടീക്ക് സ്ഥലം വാങ്ങീട്ട് വേറ വീട് വെച്ച് പോയി അവര് അപ്പൊ ഒരാള് മാത്രം ഇവടെ തൻ ഇവടെ നിന്ന് ഞങ്ങള തറവാടിന്റെടുത്ത് വീട് ച്ച് ഞങ്ങളാണ് ചെറ്ത് ഇപ്പന്തായി ഇപ്പം പോയ് ഇ മൂത്തച്ഛമ്മാരെ മക്കളൊക്കെ ഇങ്ങ തന്നെ വന്ന് വീടക്കാന് ഇപ്പൊ റോഡും കാര്യ അങ്ങാടി ക്കായി അപ്പൊ പിന്നെമ്മി വാപ്പിയൊക്കെ മരിച്ച് മുതല സ്ഥലൊക്കെ ഓരിയെച്ച് അങ്ങനെ ആയപ്പോ ഇപ്പൊ അവരെ മക്കളൊക്കെ ഇവടെ വീട് വച്ച് ഇപ്പ അഞ്ചാറ് വീടൊക്കെ ആയി ഇപ്പം മ രങ്ങളൊക്കെ മുറിച്ച് വല്യ വല്യ മരങ്ങളൊക്ക മുറിച്ച് പോയിപ്പോ വെളിച്ചായി
ആ ഇവിടെ റോഡക്കെ ഉണ്ട്
റോഡൊക്ക അന്നേ ഇണ്ട് പക്ഷേ അന്ന് കൊറേ ദൂ ഈ ആൾക്കാര അധികല്ലാഞ്ഞാല് അമ്മൾക്ക് കൊറേ ദൂരം തോന്നുവല്ലോ അങ്ങാടീന്നൊക്കെ അഞ്ചിൻറ്റ് അന്ന് അഞ്ച് അഞ്ച് ആറ് നല്ലെൽക്ക് നടന്നാല് ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് അങ്ങാടി ലെത്തും അത്രേ ദൂരൊള്ളൂ ക്ഷെ അന്ന് വ നല്ല റോഡൊന്നു അല്ല റോഡ് പേരിനൊരു റോഡ്ണ്ട്ന്നല്ലാ വണ്ടിക്കൊന്ന് വരാൻ വെല്യ ബുദ്ധിമുട്ടായ്നു അങ്ങനെ പണ്ടേ ക പഴയ കാലല്ലേ ഇപ്പം നല്ല റോഡും കോൺക്രീറ്റ് റോഡായി സൗകര്യായി അപ്പൊ പിന്നെ മക് ക്കളൊക്കെ എന്തെയ്ത് ഇവടെ വീടച്ച് പിന്നെ ഇപ്പം പഴയ കാലത്ത മാതിരി സ്ഥലം വാങ്ങാനൊന്നും കഴിയൂലല്ലോ എല്ലാര കൊണ്ടൊന്നും ഉം നല്ല റെ
സ്ഥലം ഇല്ല ആ
ല്ലാ ഇള്ള സ്ഥലം വാങ്ങാനും കഴിയൂല അത്യാവശ്യം കഴിയുന്ന സാധാരണ ക്കാരോടൊന്നു അപ്പൊ നല്ല സ്ഥലാണ് നമ്മളെ സ്ഥ നെരന്ന സ്ഥലാണ് ഏ അന്നാൾ ക്കാരുള്ള ഏരിയൊക്കെ പോയി അവരും വീട് വച്ചിട്ട് ഇപ്പൊ അവിടന്ന് സ്ഥലല്ല വീട് വക്കാൻ അപ്പൊ അവരെ മക്കളൊ ക്കെ ഇങ്ങോട്ട് വന്നു ഉം മ് പ്പവെടെ നല്ല സ്ഥലായി നല്ല അഞ്ച് അഞ്ചാറ് വീടായിപ്പോ ഞങ്ങളെ കൂടാതെ
ആ ഞങ്ങളുപ്പൊ അതന്നെയാ പറയാ അങ്ങനെ വെരും പറയാ ഞങ്ങളും
മക്കളക്കാവുമ്പഴ്
വരും ആ ഇവടെ ഞങ്ങള വീട്ടിന്റെ മുൻ മ് ട്ട്ക്കാണ് നേരം റോഡ് കേറി വരാ ആ അങ്ങനെ അത് ഹ്
പിന്നെ ബേക്കിലാണോ ബേക്ക് ഭാഗത്താ ആവുലോ ബാക്കിയുള്ള വീടുകള്
അല്ല ഞങ്ങളുടെ സൈഡയിലാണ് രണ്ട് സൈഡിലാണ് രണ്ട് മുത്തശ്ശിമാരുടെ വീട് ഞങ്ങളാണ് ലാസ്റ്റ് വീട് ഒക്കെ അടുത്തന്നെ ഓരോ മുറ്റത്തായി തന്നെ പക്ഷെ ലാസ്റ്റ് വീട് ഞങ്ങളാണ് ഞങ്ങളെ വീട്ടീക്കാണെ റോഡ് കടന്നു പെയ്യ
ആ
അവിടന്ന് അങ്ങട്ട് പിന്നെ മേലക്കെ ഡ ബർ അങ്ങനത്തൊക്കെയ പിന്നെ അപ്പുറത്തെ പറമ്പിൽ കോഴി ഫാമ്ഉണ്ട് അവിടെ ഒരു ഹിന്ദിക്കാരും ഫാമിലിയും ഉണ്ടിട്ടോ ഇപ്പോ സെറ്റ് ആയിട്ടുണ്ട്.
വേറെന്താ
വേറെപ്പോ എന്താ അങ്ങനെ പോണ്
സ്ഥല സൗകര്യം ഉ പിന്നെ വണ്ടി
ആ വണ്ടി വരും വണ്ടി ആദ്യം മുതലേവരും റോഡൊക്കെ ണ്ട് വെട്ടി റോഡൊക്കെ ടാറിട്ട ഡോറൊക്കെ തന്നെ
ആ ശരി ഇപ്പൊ പിന്നെ അങ്ങനെയണല്ലോ റോഡുകളൊക്കെ പെട്ടെന്ന് നന്നാക്കും ക്കല്ലോ പുരോഗമനം വന്ന്
ആ പിന്നെ മുന്നിൽ ഒരു ചോല അങ്ങനെയൊക്കെ ആയിട്ട്
ആ ആ ശരി അപ്പം വെള്ള കുട്ടികൾക്കൊക്കെെ കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവുമല്ലേ?
ആ ഉണ്ട് പക്ഷെ അയിക്ക് അധികം അല്ല ആരും അറങ്ങൂലപ്പൊ കാരണം ഇപ്പ എല്ലായിടത്തും ഉ ഉ ആഴൊന്നും ഇല്ല പക്ഷെ നമ്മള് തീരുമാനൊക്കെ ആദ്യന്റെ കല്യാണം കഴിഞ്ഞ് ഉടനൊക്കെ ഇറങ്ങി
ഉ
മിഷ്യനായി എല്ലാരുടെ വീട്ടുകളിൽ പൈപ്പും സൗകര്യമൊക്കെ ആ കുമ്പോ ആരും പോകും ഇല്ല. ല്ല ആ ആരും പോലും മക്കളെ എപ്പളെ പോയിട്ട് പോരും അത്ര വല്ലാതെ
കുത്തനെ ഉള്ള സ്ഥല വഴുക്കുമൊക്കെ പാറെ
ആ പാറക്കുണ്ട്
ഉം ചോലയാവുമ്പോ അങ്ങനെയാണല്ലോ പറയ കേക്കല്ലോ ഞമ്മള ഇവിടെ തോടുണ്ട് വലിയ തോടുണ്ട് നമ്മളുടെ അടുത്ത കൂടെ ന്നെ കുട്ടികളൊക്കെ പിന്നെ സ്കൂളില്ലാത്ത ദിവസ ദിവസങ്ങളിലൊക്കെ നീന്തി കുളിക്കാനൊക്കെ പോകും മഴക്കാലത്തൊക്കെ വെള്ള
അല്ല
ആ ഉം അടുത്ത
വരാനൊന്നുല്ല
ആ ശരിയാണില്ലേ വേറെ വരുള്ളതണ്ട് പുറത്തൊക്കെ അങ്ങനെ അയൽവാസികള് അടുത്തൊന്നും ഇല്ലേ ചുറ്റുവട്ടത്തൊന്നും.
അ അറങ്ങിപ്പോണം
ആ ശരി ആ അതുകൊണ്ട് വേറെ ആരെയും പരിചയം ഉണ്ടാവുലല്ലേ?
ഇല്ല ആ അല്ല അറിയാ ഞമ്മുക്ക് പക്ഷെ കമ്പനിയ ആൾക്കാരൊന്നുല്ല
കുടുംബശ്രീ അയൽക്കൂട്ട അങ്ങനെയന്നുല്ലേ?
ഇല്ല ഇല്ല
ഉം ഇണ്ടാവും ങ്ങള് കൂടായിട്ടാവൂല്ലേ?
ആഹ് ഞങ്ങളാ അങ്ങൻത്തെയ്നൊന്നും അങ്ങൻത്തെതിലൊന്നുല്ല
അങ്ങനെന്നും പോവല്ണ്ടാവ് ല്ല
ഇല്ല ഇല്ല ആഹ്
അങ്ങനെയൊക്കെ ആഉമ്പളാണ് എല്ലാരേം പരിചയാവ. നാ ആട്ടിലുള്ള ആൾക്കാരൊക്കെ ഞാനൊക്കെ അങ്ങനെ പരിചയായതാ അയൽവാ സെളീം പിന്നെ ആൾക്കാരെക്കെ ഇൻക്കൊന്നും ആരി അറീലേഞ് ഇതേപോലെ അന്നെങ്ങട്ടും പോവലില്ലേഞ് ഇതെ ഞാൻ പർ ഞ്ഞില്ലേ അട്തൊന്നും വീടില്ല പിന്നെ കൊറേ കാലം കഴിഞ്ഞന്റെശം ഒരു പത്ത് വർഷംക്കെ കഴിഞ്ഞന്റെശം അങ്ങനെ കുടുംബശ്രീണ്ട് കൂടുണ്ടോന്നൊക്കെ ചോയ്ച് അടുത്ത ചേച്ചിമാരൊക്കെ വന്നട്ട് ചോയ്ചു അങ്ങനെ കൂടി ഇറങ്ങി ഇപ്പ എല്ലാരു ആയിട്ട് നല്ല കമ്പനി
ആഹ് ഇപ്പൊ പിന്നെ എന്താച്ചാല് കുട്ട്യേൾ സ്കൂൾകോവാർഞാ ഓലെ ചെറിയ മോളേ ഊ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഇവിടെട്തെന്നെണ് അപ്പോ ഓലെമ്മാരൊക്കെ ഇ നാട്ടിലുള്ളോലെന്നേണ്. അ പ്പങ്ങനെ പരിജയായിട്ട് മദർസിലു സ്കൂൾതിം പ
ആ ആ പിന്നെ കുട്ടികള് സ്കൂള്ക്കൊക്കെ പോകല് തൊടങ്ങിയ പിന്നെ ഒരുവിധം ആൾക്കാരൊക്കെ പരിചയാവും. നമ്മള് മീറ്റിങ്ങിന് എറങ്ങി ട്ടും ബസ് കേറ്റി വിടാൻ പോയിട്ടും അങ്ങനൊക്കെ ആയിട്ട് പരിചയാവും. ആ ഞാനൊ ക്കെ അങ്ങനേണ് പോറത്ത് പോ അന്ന് ഇതേപോലെ എങ്ങോട്ടും എറങ്ങുല ഇമ്മൊക്കെള്ള ടൈമിലാണ് എ ഇങ്ങോട്ട് പോ വാനയക്കൂല പോവാനമ്മക്ക് അറിയൂല്ല. ഇതേപോലെ ദൂരയല്ലേ ഉള്ളത്. കാണ്‌ന്നോട്ത്തൊന്നുല്ല ആരുല്ല നമ്മളിങ്ങനെ നേരം വെളുക്കും വൈകും നേ രാവും അങ്ങനെ ഇപ്പ പിന്നെ ഞാൻ പറഞ്ഞില്ലെ കുടുംബശ്രീക്കെ ആയൻ്റെ ഷം പിന്നെ അങ്ങനെ അയൽവാസികളൊക്കെ ആയി നല്ല പരിചയമായി
ആഹ് ഇപ്പൊ ഇവിടെ ഫോണൊക്കെ ഉള്ള കാരണം ഞമ്മളിങ്ങനെ നേരം ഉച്ച കഴിഞ്ഞങ്ങനെ വെർതെ ഇരിക്കുക. ഫോൺ കൊടുത്തിട്ട് ഏഹ് കളി പിന്നെ കൊറച്ച് നേരോക്കെ സംസാരിക്കും. പിന്നത് കഴിഞ്ഞാ പിന്നേം വീടിന്റെ ഉള്ളിൽ കേറുക. നമ്മളടതായിട്ടുള്ള ഒരു ചുറ്റുപാട്. ഇല്ല ഇല്ല ഞങ്ങൾ പ പൊറത്ത് കറങ്ങുമ്പോ ഉണ്ട്.
ആഹ് അത് അല്ല അങ്ങനല്ല. പിന്നിപ്പ എല്ലാർടേം ജീവിതം അങ്ങനെന്നെയാൺട്ടോ അടു ത്തടുത്ത് വീടുള്ളോര് തീരേ കാണൂല്ല. അല്ല അടുത്തടുത്ത് വീടുള്ള ആൾക്കാര് തീ രേ കാണുല്ല ഇപ്പൊ. മതിലുകളും വീടൊക്കെ മാ അഞ്ച് സെൻ്റില് പത്ത് വീടിൻ്റെ അടുത്തടുത്ത് വീടാണെങ്കിലും തൊട്ടടുത്താരാ താമസിക്കണേ
ആ പിന്നെ മതിലുകളും അങ്ങനെ അങ്ങനെയുണ്ട പിന്നെ ഫോണായാ പിന്നെ ആ
ആഹ് അത് പിന്നേ പിന്നേം കൊറേ ഒരു നാല്പ്പത് വയസ്സിന്റെ മുപ്പത് മാക്സിമം ഒരു മുപ്പത് വയസ്സിന്റെ മേലുള്ള ആൾക്കാര് സംസാരിച്ചിരിക്കാനൊക്കെ കിട്ടുള്ളു. അതിന്റെ താഴെയുള്ള ഇപ്പോഴത്തെ മക്കളുണ്ടല്ലോ ഒരാളുവായിട്ട് ഓര്ക്ക് സംസാരിച്ചിരിക്കൂല. ഇനിപ്പോ അവരന്നെ ഒരു അഞ്ചാറാള് കൂടിങ്കി എല്ലാരും കും കുമ്പിട്ടാ നിക്കുക എല്ലാരും മുന്നിലെ ഫോണ്ക്ക് ഒക്കെണ്ടാവും അടുത്തുള്ളോലെ നോക്കൂല ഇഞ്ഞിപ്പൊ ഒരാ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ചെക്കന്മാരൊക്കെ ഇരിക്ക്ണ്ടാവും പക്ഷെ ഓലൊ ക്കെ കയ്യില് ഫോണ് ണ്ടാവും ശ്രദ്ധിച്ചോക്കിയാറിയാ സംസാ ആഹ് അത് ആഹ് അതാണെയ് നമ്മള് നമ്മള് ഇഞ്ഞിപ്പോ എവിടെങ്കിലും അപ്പം ആദ്യൊക്കെണ്ടല്ലോ ഈ ബസ് സ്റ്റോപ്പ് പോലെ ഒക്കെ ഇരിക്കാൻ ഇരിപ്പിടം ഉണ്ടാക്കോല്ലോ അയ്ലൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുവല്ലോ കുട്ട്യാള് ചെക്കന്മാരൊക്കെ ഇപ്പളും അതില്ലല്ലോ ഇപ്പവിടെ പോയിരുന്നാലും ഇവലെ ഫോണിലാാവും കയ്യില് ഗെയിം കളിക്കായ്ട്ടും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ആഹ് പോയതും വന്നതും ഇരുന്നതൊന്നും ഓല് കണ്ട്ണ്ടാവൂല അങ്ങനേണ് ഇപ്പത്തെ കാലം ഈ ആൾക്കാരെ കിട്ടി സംസാരിച്ചിരിക്കാ എന്നുള്ള ഒരു പരിപാടി ഇല്ല ത്ത് സംസാരിക്ക ആള് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഏതോ ആൾക്കാരുണ്ടാവും ഞ്ഞി ആഹ് ഫ്രണ്ട്സായിട്ടും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന പക്ഷെ നേരിട്ടിട്ടുള്ളൊരു സമ്പ സമ്പർക്കല്ല ഇപ്പൊ
ഇന്റ
അങ്ങനേണ്
ഇനി വീട്ടില് വന്നാലും ഇഞ്ഞിപ്പൊ വിരുന്നാർ വന്നാലും ഗസ്റ്റാള് വന്നാലൊന്നും ഓൽക്ക് ഓലായിട്ടൊരു ബന്ധവുല്ല
ഇല്ല പിന്നെ വന്ന വിരുന്നേരും തന്നെ അങ്ങനെ തന്നാവും വന്നാ ഓര് ഫോണുമ്മെ അയ്ക്കാരം
വരുന്നവരും അങ്ങനന്നെ എല്ലാരെ കയ്യിലും ഫോണ് ണ്ടാവും അവ്ടങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ അങ്ങനെ ഇരിക്കും എല്ലാരും എല്ലാരെ കയ്യിലും ഫോണ് ണ്ടാവും ഉണ്ടാവും എപ്പളെങ്കിലൊക്കൊന്ന് മോത്ത്ക്കോക്കും എന്നിട്ട് നമ്മ
ഹലോ
ഉം അങ്ങനെയൊക്കെ ഒരു കാലം ഇനിയിപ്പോ ഇവിടന്ന് അങ്ങട്ടുള്ള കാലം എങ്ങനെയണ ആവാ ഇഞ്ഞ്
ആഹ് യിപ്പൊ കടക്കാ നിക്കാ ഉറങ്ങലൊന്നുമല്ല അച്ചക്ക് ഫുഡ് കഴിഞ്ഞാ
മക്കൾക്കൊന്ന് ജനറേഷൻ അങ്ങനെയാണ് വളർന്ന വരുന്നത്
ആഹ്
അവരെ പറഞ്ഞിട്ട് കാര്യ ഇല്ല
ഇല്ല
മാധ്യമങ്ങള്ൾ യൂസ് ചെയ്യ അത്രല്ലേ ഉള്ളൂ
അ ഇല്ല ഈ പത്രൊക്കെ കുട്ടികൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവന്നെ ഒള്ളൂ
പത്രം വരുത്തുന്നുല്ല വന്നിട്ട് കാര്യ ഇല്ല ഞാൻ ആദ്യൊക്കെ വരുത്താറുണ്ടായിരുന്നു വായിക്കാനന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള ഇങ്ങനെ മാറി മാറി മാറി മാറി വന്ന് സമയം കിട്ടാതായി ഞാൻ പറഞ്ഞ ഇതിപ്പ ഇഞ് പാർക്ക അവിടെ വരുത്തെ ആദ്യൊക്കെ മക്കൾക്ക് വായിക്കാനാന്ന് പറിഞ്ഞിട്ട് വരുത്തല് ആ അവര് വായിക്കണ്ടേ ഒരു വെറുതെ മാസം പൈസ കൊടുക്കുകാന്ന്റിഞ്ഞിട്ട് പിന്നെ അത് നിർത്തി ഞാൻ പറഞ്ഞു നഞമ്മുക്ക് പിന്നെ ന്യൂസ് അറിയൻ കൊറെേൊക്കെ ഒരു വിവിധ ന്യൂസൊക്കെ കു കിട്ടല്ലോ വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അപ്പൊ പിന്നെ അതാണ് ഒഴിവാക്കി ഇപ്പൊ ഞാ പത്രം വരുത്ത പഴയ ആൾക്കാരുള്ള വീട്ടിലൊക്കെ വരുത്ത ഇന്റെ വീട്ടിലൊക്കെ രണ്ട് പത്രം വരും ദിവസം അത് രാവിലെ ഇരുന്നിട്ട് രണ്ടാളും ഇ ഇരുന്ന് ആഹ് ഇമ്മ ഇപ്പയും വായിക്കൂ രണ്ടാളും ഫുള്ള് ഇപ്പാക്ക് കിട്ട
ആ ചെലോല് ഇണ്ട് ചായം
ചീത്തപറിം
ആ ചായയും പത്രവും
ആ അങ്ങനെയാണ് ആറര ഒക്കെ ആവുമ്പോ ക്കെത്തും ഒരു വിധ ദിവസൊക്കെ മഴ നല്ല മഴയൊന്നും ഇല്ലെങ്കിൽ അയ് വന്ന് കിട്ടിയാ വായിച്ചെങ്കില് സമാധാനം കിട്ടുള്ളൂ ഫുള്ള് വായിക്കയും ചെയ്യും രണ്ടാളും ഇരുന്നിട്ട് ഉമ്മ ഇപ്പം പിന്നിം കൊറെ കുറവായണേ ഫോണൊക്കെ വന്നപ്പോ ഇപ്പ ഫുള്ള് വായിക്കും നല്ല വായന പത്ര വായന നല്ല വിവരംുണ്ട്ട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാം അറിയും നമ്മളോടൊന്നും ചോദിച്ചാ ഒന്നും പറയാൻ കിട്ടൂല
ഹ
ഉ അങ്ങനെയ വായക്കുള്ളവക്ക അതിനുള്ള അറിവുണ്ടാവല്ലോ ഏത് കാര്യയാലും നാട്ടിലാലുംറ വിശാലും എല്ല കാര്യങ്ങോ
അങ്ങനെ നിലോത്തു